എന്തണ്ട്
നല്ലതന്നെ പിന്നെ മഴ അതാ ഇപ്പ നിന്നു ഇപ്പൊ ചെറിയ വെയിലടുക്കിണ്ട്
ഇത ഇവിടെ നല്ല മഴ പെയ്യലായി നിന്നിട്ട ഇണ്ട താ നല്ല ശക്തമായ മഴ പെയ്ദേ
ണ്ടായിരുന്നു ഇപ്പൊ മഴ നിന്ന് ദാപ്പൊ വെയിലടിച്ചിരിക്കണ്
വെയിലൊന്നും ഈ നാട്ട് ഈ നാട്ടിലേക്കെ വെയിൽ വെത്തില്ല എടെയോ പണങ്ങിപ്പോയന്ന് തോന്നുന്നു
അതെയ
സത്യായിട്ടും ഇടെ വെയില് ഇന്നും ഇല്ല ഇന്നലും ഇല്ല എന്നാ ഈ അലക്കിയ ഡ്രസ്സ് എങ്കും ഒന്ന് ചൂടുള്ളിച്ചുള്ളില് ക്കന്ന് പറഞ്ഞാല് നടക്കൂല കുളിപ്പോട് വെക്കണം
ഇത് ഞാന് വെയില് കാണുമ്പോ ഒന്ന് ഇടാൻ വേണ്ടി നിക്കുവേ അപ്പയ്ക്കും
ഉം
നല്ല ഇരുട്ട് കൂടിട്ട് മഴ വരും
അല്ല കസാരയും പുറത്ത് വെച്ചിട്ടിരുന്നു അതാ നല്ലെ എന്നാ പിന്നെ അതില് അതും വെച്ച് പോണില് കളി ക്ക ഉള്ള് കയറിയാൽ നമ്മ അറിയൂല
ആഹ് ഇത് ഇവിടെ ഇപ്പ പട്ടിശല്യള്ള കാരണം ഇതിലെ മുന്നിലൊക്കെ ഈ കസേരൊക്കെ വെച്ചിരിക്കുകയാണ് അപ്പൊ ഈ മ യ്തിട്ടുണ്ടെങ്കി ഇതൊക്കെ തട്ടി മാറ്റിട്ട് വേണം ഡ്രസ്സ്ടുക്കാൻ പോവാൻ
അല്ല എല്ലാ പണിയും കഴിഞ്ഞിട്ട് പുറത്തി ഇട്ടാ മതി പുറത്തി ഇരന്നൻ്റെ ശേഷം നമ്മക്ക് ക്ക് പൊറത്ത് മഴയണ്ട ഒന്ന ആക്കാൻ
കൾടെ ഡ്രസ്സ് ഇപ്പൊ ഉണങ്ങാൻ വേണ്ടിട്ട് മറ്റേ ഇതുണ്ടല്ലോ എന്തൊരു ഒരു എ ഒരു
മറ്റേ ചൂട് അതാണോ ആഹ് അത് റൂമിലിടുന്നെ ആഹ്
അത് ഞാൻ വാങ്ങിയിട്ടുണ്ട്
ആഹ് കറണ്ടി കുത്തുന്നയ ഉദ്ദേശിച്ചെ
അല്ലല്ല കറണ്ടി കുത്തുന്നതല്ല
ആഹ് ഇപ്പൊ അങ്ങനത്തെ ഒന്ന് വന്നിട്ടേ ഹാങ്കറള്ള ഇല്ലേ അത് കുത്തിട്ട ഒരു മിനിറ്റ് വെക്കല്
കണ്ടെങ്കിൽ അത് അവിടെ ഒരു വണ്ടിയാണ് അത് ഇങ്ങെ നീക്കിയാ മതി
ആഹ് ആഹ് സ്റ്റാൻഡ് ആണോ ഉദ്ദേശിച്ചെ ആഹ് നമുക്കത് ഇവിടെ വക്ക സ്ഥലവും ഇല്ല അതുകൊണ്ട് ഞാൻ വാ വാങ്ങണന്നുണ്ട് വാങ്ങിയാൽ അത് വെച്ച് റൂമിലും വെക്കാലോ
ആഹ് ചക്രുണ്ട് അതുകാണം
ആഹ് ആഹ് എനക്ക് ആഹ് ഉന്തി വെക്ക പക്ഷേ പോറത്ത് ണെങ്ക ഉന്താൻ കഴിയില്ലല്ലോ വാ സി വരാന്തയിലാണെങ്കല്ലേ ഉന്താൻ കഴിയു
ആഹ് ഇവിടെ ഞൻ എന്താക്ക് ഇവിടെ തട്ടിട്ടുണ്ട്
ആഹ് ആഹ് എന്നാൽ അപ്പൊ മേലെക്ക് എങ്ങനെയാ മേലൊക്ക് ഉന്താൻ ഉള്ള വഴിയുണ്ട്
ഇല്ല മോളിൽക്കില്ല.
മം അതെ ഞാൻ ചോയിചെ. അതാ ഞാൻ ചോയ്ച്ചു അങ്ങനല്ല ബാക്കി പൊന്തിച്ചു വെക്കണ്ടേന്ന്.
പൊന്തിക്കൊന്നും വേണ്ട. ഇത് നമുക്ക്ങ്ങനെ നീകിയണ്ട് വെച്ചാൽ മതി. അപ്പൊ
അല്ല നിങ്ങൾക്ക് ഇത് പോറത്ത് ഷീ ഇത്ണ്ടാവുല്ലോ ഷീറ്റ് ഉണ്ടാവും.
ആഹ് ഷീറ്റ്ട്ട്ണ്ട്.
ആഹ് അപ്പം അല്ല ഞാ ഉദ്ദേശിചെ അങ്ങനല്ല മറ്റെച്ചായാലാണ് നമ്മ ഉള്ളിലേക്ക് വെക്കേണ്ടേ മഴ കൊള്ളുമ്പോ പൊറം നനയുലാ. ശശീട്ടും അറിയുലല്ലോ
ട്ടിട്ടുണ്ട്. കൊറച്ചു ഭാഗം ഫ്രണ്ടില് മുന്നിലിങ്ങനെ ഷീറ്റിട്ട്ണ്ട്.
ശക്തമായ മഴയാണെങ്കിൽ ഉള് ആ ഇങ്ങനെ ദേ ഷീറ്റ്ന്റെ ഇങ്ങോട്ടേക്കും വരുന്നുണ്ടല്ലോ?
ആണ്ട്. ഞങ്ങപ്പക്കും ഇങ്ങനെ ഉള്ള നമ്മടെ വരാന്തേക്ക് എടുത്ത് വെക്കും.
ആഹ് ഒരുസം മഴ പെയ്തോട്ടെ. ഒരുസം വെയിൽ അങ്ങനെആണേ ഇത് എല്ലാ ദിവസം മഴയാവുമ്പോ ഈ യൂണീഫോമല്ലെ ഞാന് ഉള്ളിൽ അയല് കെട്ടിട്ട് ഫാന് ഇട്ടിട്ടാണ് ഒണക്ന്നെ.
രണ്ട് മൂന്ന് മണിക്കൂർ നമക്ക് വെയില് കിട്ടയാണെങ്കിൽ സുഖാ.
ഇത് ഈടെ മ ഈടെ വെയിൽന്ന് പറഞ്ഞ ആളെ ഇല്ല. അരോ ഒളിച്ചോടി പോയി.
ആഹ്. ഇത് കേട്ടിട്ടില്ല നമ്മ അപ്പ മഴ പെയ്യും.
കേസ് കൊടുക്കണ്ടെരും തോന്ന് കാണാത്തോമ്പ് അങ്ങനെ മഴയാ.
തുള്ളിട്ട് കഴിഞ്ഞ അപ്പവടെ മഴപെയ്യ്ന്ന്. ശരിയാണ് ഞാൻ തുണിയിടാ അഞ്ച് മിനിറ്റ് കഴിയ്മ്പേക്കും
അല്ല അത് മഴ വാണംന്ന് ആഗ്രഹിക്കുന്ന ദിവസം ഇയ്യ് പോയി രണ്ട് തുണി പോറത്തിട്ടോ.
ആഹ് എന്റാടെ അങ്ങനെയ പറയാ. ഇപ്പ താ ഞാൻ എന്നിട്ട് മെഷീൻ വാഷിംങ്‌ മെഷീൻ ഉള്ള കാരണം പിന്നെ
ആ വാഷിങ് ഞാന് എന്റെ വീട്ടിന്ന് ഇട്ത്തേക്ക് വരാന്ന്ന്നേരം ഞാൻ ആ പറഞ്ഞത് ന്താറിയോ ആദ്യം വാഷിംഗ് മെഷീൻ എന്നാൽ മാത്രെ വേരൂ. ചാ ഇവടെ എപ്പോഴും തണുപ്പുള്ള ഒരു കാല ഇതാണ്. അപ്പൊ പിന്നെ ഇത് ആ ആവുമ്പോ എനക്കൊന്നും ആവില്ലല്ലോ.
ആഹ് അയ് ശരി. പിന്നെ ന്ന് ഉച്ചക്ക് എന്താണ്?
അവിടെ ഇന്ന് കുക്കർ മന്തി.
മന്തിയണല്ലേ. കുക്കർ എങ്ങനെയാ അത് ക്കല് ഞാന് കുക്കറില് വെച്ചിട്ടില്ല.
കുക്കർ സിമ്പിള് ഏറ്റവും സിമ്പിളാ. നമ്മ ചിക്കൻ ന്നാക്കാത കൊറച്ചു സ വിനാഗിരിലിത് കഴുകണം. ഏഹ് കൊറച്ച് സോഫ്റ്റ് ആവാൻ. എന്നിട്ട് വെള്ളം ഇതാക്കാൻ വെക്ക വെള്ളം. ഓഹ് ഇതാക്കാം ഓഹ് വെള്ളം പോണ്ടേ അയിന് വേണ്ടി വെക്കാം. എന്നിട്ടോ നമ്മ അയിന് മുമ്പില് ചോ അരി ഇപ്പൊ വെ വെള്ള സല്ല റൈസാണെങ്ക അരമണിക്കൂർ ഇട്ടാ മതിയല്ലോ കുതിർത്തി
ഞാൻ കുതിർത്താ വെയ്ക്യ.
ആഹ് വെള്ളയാവുമ്പോൾ നല്ല മഞ്ഞക്ക് ഇഷ്ട്ടല്ല മഞ്ഞ കുറച്ച് വേവും കൂടുതലന്ന് ഇതാവുംമ്പോ ഒരു അരമണിക്കൂർ കുതിർത്താൻ വെക്കാം. എന്നിട്ടന്നാക്കാം ഈ ചിക്കനിലേക്ക് ക്യാപ്സിക്കം ഉണ്ടെങ്കി ക്യാപ്സിക്കൻ ചെറിങ്ങനെ മുറിച്ടാം എന്നിട്ട് മം മന്തി മസാലണ്ടോ? മന്തി മസാല ഞാന് ഇണ്ടാക്കലാ മന്തി മസാലയിലേക്ക്. ആഹ് അത് പണിയൊന്നുംല്ല. എന്താറിയോ ആ ആദ്യം മല്ലില്ലേ മുതുമൻ മല്ലി.
ആഹ്, മല്ലി, നമ്മള് സാധാ പൊടിക്കണ മല്ലി അല്ലേ?
ആഹ്, അത് പൊടിക്കാത്തത് ഉണ്ടാവല്ലോ?
ആഹ്, ആഹ്, ആഹ്.
ആത് അത് എന്നാക്കാ, ആദ്യൊരു ചീൻചട്ടി, പാത്രം എടുക്കാ. നമുക്ക് ചൂടാക്കാൻ പറ്റിയൊരു പാത്രം എടുക്ക ക്ക. അയ്ലേക്ക് ഒരു നാല് സ്പൂണ്
ഉം.
നാല് സ്പൂണ് മല്ലിയിടാ. ഏഹ്, അതേപോലെ, രണ്ട് സ്പൂൺ കുരുമുളകിടാ, രണ്ട് സ്പൂൺ ചെറിയ ജീരം, ഇത്‌ കൊറെ ഒരിക്കെ ആക്കിയാല് കുറച്ച് നമുക്ക് ഒര് ഇതല്ല, കുറേ പ്രാവശ്യത്തേക്കാവും. ഒര്, ഇതൊക്കെ ആവുമ്പോ പിന്നേം, പിന്നേം പണിയല്ലേ?
ആഹ്.
എന്നിട്ട്, ജീരകം, ചെറിയ ജീരകം ഇടാ. അതിൽ കൊറച്ച് വല്യ ജീരകടാ. വാടിണ്ട, ചെറുതാണ് കൂടുതല് ടാ ഒരു മണത്തിന്. എന്നിട്ട് എടീ, ചെറിയ മണ, പെരും ജീരകവും മറ്റേ ചെറിയ ജീരകവുംല്ലേ?
ജീരകണ്ട്, അത് ചെറിയ ജീരകംന്ന് പറേണെ, നമ്മള് വെള്ളം തെളപ്പിക്കാനൊക്കിടൂല്ലേ! അതല്ലേ?
ആഹ് അതന്നെ, മണക്ക്ന്ന് നല്ല മണവുല്ലേ! മറ്റേത് വല്യതല്ലേ? അത് വല്യ ജീരകം. ചെറിയതായിട്ടുള്ളെ ചെറിയ ജീരകം. ഏഹ്?
അതാണോ വല്യ ജീരകം?
ആഹ്, വെൽത് ആ.., കറികളില് സാമ്പാറ്ലെല്ലാം നമ്മൾടുന്ന ഒരു ജീര ടൂലെ, അതല്ലേ വെൽത്. ആഹ്, പെരിഞ്ജീരകം അത് വെൽത്. ആഹ്. പിന്നെ, എന്നാക്കാ അത് കൊർച്ചിട്ടാതി. ഞാൻ അത്ര ഇടയ്ല്ല. അയ് വേണെന്ന്, ഇട അത് ഇട്ടാ പ്രശ്നോല്ല. ഇട്ടിട്ടില്ലെങ്കിലും പ്രശ്നോല്ല. പിന്നെ, നമ്മളെ പട്ടയില്ലേ? ആ വടി,
ആഹ്, ആഹ്, ആഹ്.
ആഹ്, അതൊരു രണ്ടെണ്ണം. പിന്നെ, ആ കറാമ്പൂല്ലേ? കറാമ്പൂ പൂ ആഹ്, അത് ഒരു ഒമ്പതെണ്ണം. പിന്നെ ഓര് ഏലക്ക, ഏലക്ക ഒരെ ട്ടെണ്ണം. പിന്നെ, ഒരു ഒരു ജാ, ഓര് സാധനം, ഒരു പൂക്കണക്കെ ഫുൾ ന ങ്ങനെ വിടർന്ന, ആഹ്, ആഹ്, ആഹ്. ആ സാധനം അതൊന്ന് ആഹ്, ജാതിക്ക. പിന്നെ, ഒരു സാധനം ല്ലേ? ഒരു പൊട്ടിക്കുന്നൊരു സാധനം, അതെന്താ? നമ്മയൊരു മുട്ടിയോണ്ട് പൊട്ടിചിട്ട് അയ്ന്റെ ഉള്ള്ത്തെടുക്കുന്നെ
ആഹ്, അത്, അത് എന്താന്നിക്കൊ രു അയ്ന്റെ പേരൊന്നും അറിയ്‌ല, ഇടുംന്ന് മാത്രം. ആഹ്, അതെന്നെ ആഹ് ആഹ്.
ആ സാധനം ഇണ്ടെങ്കേ നിർബന്തുല്ല. ഇണ്ടെങ്കേ അത് പൊട്ടിച്ച് ഒരു ചെറിയടക്ക കഷണം പോലത്തെ ചെറിയ കഷ്ണം. പിന്നെ, ഒരു വേര് പോലത്തെ സാധനണ്ട്. അതൊന്നും എന്ത ത്തില്ല, അതുണ്ടെങ്കി ഒരു ചെറിയത്, ഒരു മണത്തിന് അതിൽരു മണം, ഓവറായ മന്തി, മസാലയേ കൊളാവും. ഒരു കഷ്ണം എന്നിട്ട് എന്നാക്ക ത്രല്ലോം ഇട്ടിലേ ഒന്ന് ഇളം ചൂടാക്കാ
ചൂടാക്ക ആഹ്.
ഏഹ്? ഒന്ന് ചൂടാക്കീട്ട്, അത് ഓഫ്, അത് ഇതാക്കാ. എന്നിട്ട്, അതൊരു പാത്ര ത്തില്ക്കപ്പന്നെ മാറ്റണം. ചൂട്ള്ള പത്രത്തീന്ന് വീണ്ടും അത് ചൂടായാ അത് കരിഞ്ഞോവും. അപ്പൊ മ്മക്കാ രുചി വ്യത്യാസം വരും. അപ്പം, എന്നിട്ട് എന്നാക്കാ? അത് പൊടിച്ചെടുക്കാ. കൊർച്ച് ചൂട് മാറിയ ശേഷം അപൊടിച്ചെടുത്തിട്ട്, അയ്ലേക്ക് കുറച്ച് മഞ്ഞ, മഞ്ഞൾ പൊടിയും കൊർച്ച് കാശ്മീരി മുളക് പൊടിയുണ്ടെങ്കി അത് ഇടാ. ഇല്ലേ നമ്മൾ സാദാമുളക് പൊടിയെങ്കി അത്ടാ. അത് കൊർച്ചിടാ. എന്നാ, എന്നിട്ട് മിക്സ് ആക്കാ. പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയിം പൊടി കിട്ടാനുണ്ടല്ലോ? ഇപ്പം, നിർബന്തൂല്ല അത്. അത് ആഹ്. ആ ഹ്, വെൾത്തുള്ളീയിം ഈന്റിം പൊടി ഇപ്പൊ കിട്ടാനുണ്ട്, കടകളിലെല്ലാം.
ആ പേസ്റ്റ് അല്ലേ?
അല്ലല്ല പൊടി. അയ്‌ന്റെന്നൊരു പൊട് ആ പൊടിയുണ്ട് പോയാ നോക്കിയാ ഞാൻ മാങ്ങലില്ല. ആ അത് ഇടുന്ന്ണ്ടെങ്കിൽ പ്രശ്നല്ല ഞാനന്താക്കും ഈ ചിക്കന്ല് ഇഞ്ചിയും വെളു ത്തുള്ളിയും അരച്ചിട്ട് ചേർക്കും ആക്കുമ്പോ ഈ പൊടിയിലിട്ടിലെങ്കി പ്രശ അത് ചെയ്താല് അത് ഇട്ടാലൊരു ഒരു ഇത് ഇണ്ടാവില്ലേ
ആഹ് അയി ശരി ആ ആ
ആഹ് എന്നിട്ട് എന്നാക്ക ആ മായിന്നൊരു. ഒരു നമ്മൾ ഒരു ഏ കുക്കറില് വെക്കുമ്പോ മ്മക്കിത്ര ചിക്കന് എടുക്കാന്നുണ്ടല്ലോ പാട് എടുക്കാൻ കഴിയില്ലല്ലൊരു അഞ്ചാറ് പീസ് വല്യ അല്ലാത്തൊരു മീഡിയം എടത്തരം ഈല് എട്ക്കാം എന്നിട്ട് ആ കുക്കറിലെന്നാന്നിടണ്ടേ കുക്കർലാ ചിക്കനിടാ ഇലൊരു സ്പൂൺ ഒന്നര സ്പൂൺ രണ്ട് സ് ഫൂണിട്ടാലും പ്രശ്നൊന്നുല്ല ആഹ്. അത് ഇട്ടിട്ട് മേഗി കട്ട ഇട്ടിട്ട് കൊയക്കാം അതില് കൊറച്ച് എണ്ണ ഒയിക്കണം ഏഹ് മല്ല് കടച്ചക്ക ഇടുന്ന്ണ്ടെന്ന്
വെക്കാ
അയ്ലന്നെ നമ്മ കൊയ്ക്കുന്നേല്
ആഹ് വെളിച്ചെണ്ണ ആണോ ഒഴിക്കുക്കാ
വെളിച്ചെണ്ണ ഒഴിക്കൂല്ല അത് മന്തിക്ക് വെളിച്ചെണ്ണയ്ക്കും ഒന്നെങ്കി സൺഫ്ലവറ് അല്ലെങ്കി മ റ്റ ഓഹ് മറ്റേ സാധാ ഓയിൽ വെളിച്ചെണ്ണക്കൊരു മണയില്ലേ വെളിച്ചെണ്ണ എടുക്കൂലേ എന്നിട്ട് അത് കൊഴച്ച് വെക്കാട ഉപ്പ് നമ്മൾ നോക്കാന്താലും മേഗി കട്ട ഇട്ടോണ്ട് ഉ പ്പയില്ണ്ടാവും.
ആഹ്
ഏഹ് അപ്പളേക്കും അമ്മ ഈ ചോറ് വെള്ളം ഇതാക്കീട്ട് ഒന്ന് ഊറ്റിയെട് ക്കണം അരി ആഹ് വെ ഊറ്റിയെടുത്താല് ഒരു അര വേവില് ഊറ്റി അട വെക്കണേ അ പ്ലേക്ക് ഇത് ആവുമ്പഴെക്ക് ചിക്കൻമ്മ കെറച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ച് എന്നിട്ട് നക്കി കുക്കറ് അടുപ്പത്ത് വെക്കാം ഈ ചിക്കാമ്മ പെരട്ടി ഇങ്ങനെ വെച്ചിയിട്ടുണ്ടല്ലോ എന്നാല് അയിലിണ്ടില്ല അപ്പൊ ചോറ് അയിലേക്ക് മേലെ വെക്കാം ഇങ്ങനെ മുക്കാകയ്യാനന്നവരെ വെക്കാം എന്നിട്ട് പച്ചമുളക് കുത്തി വെക്കാ എന്നിട്ട് ഒരു പാത്രം വെച്ച് നമ്മ കരി ഇടുന്ന്ണ്ടേ കരി ഇടാ കരി ഇങ്ങനെ ചൂടാക്കിയ ആ പാത്രത്തിൽ എണ്ണ ഒഴിച്ച് കുക്കറ് പൊത്താം എന്നിട്ട് ഒറ്റ വിസില് ഒറ്റ മീ ഇടത്തരം ഒര് ഒറ്റൊന്ന്
ആഹ് ആഹ്
റ്റ് അടന്ന വെക്കാ
ആഹ്
അത് തുറക്കാൻ പാടില്ല അത് അയിലന്നെ വേവണം.
ആഹ്
എന്നിട്ട് കൊറെ ആമ്പ കഴിയുലെ വേ ആക്കിയാ കൊറെ സമയം വെക്കുന്നേനനുസരിച്ച് ആഹ് ഇത് പിടിക്കുന്നതും മണക്കുന്നതും ഭയങ്കര ഇതാ ഇപ്പൊ ഞാന് കുക്കറിലേക്ക് തട്ടി ഇനി കുക്കർ അടിപ്പിക്കണത്രേ അപ്പഴേ ആവുവല്ലോ വേഗാക്കിയ അത്
ഉം
ഇത് ഒയിക്ക് ആക്കിവെക്ക് സിമ്പിളാ
നന്നായിട്ടും
എന്നാ ശ ശരിയെടി
ആഹ് ഓക്കെ നീ പരീക്ഷിക്ക് ഓക്കെ
ഈട്